ആ
ആ കേൾക്കുന്നുണ്ട്
പിന്നെന്തല്ല?
ഇന്നെന്തല്ല സുഖമായിട്ട് പോണു
ആ ഇങ്ങളെ അവിട കൃഷി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ
എങ്ങനെ
കൃഷി
ഇല്ല ഞാൻ അങ്ങനെയാണ് കൃക്ഷി ഒന്നും ഇതില്ല നിങ്ങളോ
ആ ഇവിടെ ഞങ്ങള് കൃഷി ആ ഇപ്പൊ മഴ ആയതൊണ്ടൊക്കെ പോയി പോയി കേട്ടോ നമ്മള് ഇവിടത്തെ പച്ച വഴുതനങ്ങ ഇല്ലേ
ആ
അത് പിന്നെ ചീര പയറ് കോവക്ക കക്കിരി ഇതൊക്കെ നട്ടിരുന്നു പിന്നെ നമ്മളെ ചെറിയ ചെമ്പന മറ്റേ വലിയ മുളകും ഉണ്ടായിരുന്നു പിന്നെ ചെറിയ ചീനാ മുളക്
ആ ആ. ആ
അതൊക്കെ ഇപ്പളും ഉണ്ട്
അത് പുറമേക്ക് വിക്കോ ഈ പച്ചക്കറീം ആ അതൊക്കെ കൊറെ ഇണ്ടാവോ
ഇല്ല ഞമ്മക്ക് ഇപ്പൊ ഒരു രണ്ട് മൂന്ന് കറിക്ക് എടുക്കാനണ്ട്
ആ ആ ആ ആ ആ
ഉ പിന്നെ ചക്കിയുണ്ട് മാങ്ങണ്ട്
ആ
മാങ്ങന്റെ സീസ്
കൈയ്ക്ക് ആ അപ്പൊ ചക്കയ്നു ഏകദേശം ചക്ക തീർന്ന തുടങ്ങി
ആ ചക്ക തീയും പിന്നെ ഉള്ള തന്നെ മഴ പെയ്തി കുത്തി വെള്ളം കുടിച്ചക്കണ്ട് നല്ല മധുരുള്ള ചക്കയാ ആ മുള അതെന്നെ
ചോയ ആയി വരും
അത തെ പിന്നെ ടേ നല്ല മതിരം ഉള്ള ചക്ക പക്ഷെ മഴ പെയ്താൽ മയ പെയ്തോണ്ട് ഇപ്പം അങ്ങനെ ആരും കഴിക്കാറില്ല
നീളത്തിൽ എരിഞ്ഞ് ആ അതന്നെ ആഏ
ആ ഇന്നാ നല്ല രസമാണല്ലത്
ആ ആ
ഉം
പി ഞാൻ കൊറവന്നെയാണ്
ആ നിങ്ങക്ക് പിന്നെ ചക്ക എങ്ങനെയ കിട്ടാ
ചക്ക അയൽവാസികളെക്കെ തരും അത്തന്നരയിലൊക്കെ ആയിട്ട് അങ്ങനെ ഇണ്ടാണോടത്തന്നെ കൊറെ ഇണ്ടാവല്ലോ
അതെന്നെ ണ്ടാവുമ്പോ കൊറേ ണ്ടാ. ഹ് ള്ള പോരക്കാർക്ക് ചക്ക
ആവശ്യണ്ടാ പിന്നെ ഇവിടൊക്കെ പിന്നെ ആവശ്യമല്ലങ്കില് വിക്കല വല്യേനൊക്കെ അമ്പത് രൂപ വെച്ച് കിട്ടും
എങ്ങനെ
വിക്കും ആവശ്യക്കാർക്ക് കൊടുക്കും വല്യ ചക്കക്കൊക്കെ അൻപത് രൂപ വെ വെച്ച് കിട്ടും
ആ അത് ശരി
അപ്പൊ ഈ നല്ല മുകളിലാവുമ്പൊ ആമുക്ക്‌ടാനൊന്നും കഴിയുലല്ലോ അഹ് കൊറെ കഴിയുമ്പോ വീണ് ചീഞ്ഞി പോകും. അയിലേറെല്ലത് പൈസയും കിട്ടും. സ്ഥാനൊന്നോ കലിയാവൊല്ലോ
ആ അത് തന്നെ ഞങ്ങള് അങ്ങനെ വിക്കാറില്ല. പിന്നെ ഇപ്പോം മഴയാത് കൊണ്ട് അങ്ങനെ ചക്ക പോഉന്നുണ്ടോപ്പയ്ന്?
മഴല്ല. ചക്ക തൊടങ്ങിയ ആ സീസൺല്ല്ലേ
ആഹ് ആ അങ്ങനെ ഓ ഇപ്പൊ പിന്നെ ഇപ്പൊ ഞങ്ങളാരും കഴിക്കുന്നില്ല. മഴള്ളോണ്ട് ചക്ക വെള്ളം ക്യുണ്ടോ ആ ആ പിന്നെഎങ്ങെ ഉമ്മെ ഉപ്പ ഒക്കെ ണ്ടങ്ങ പിന്നെ ഏ ഹസ്ബൻഡിന്
ഹസ്ബൻറിനൂണ്ട്
ഏ ങ്ളാ നാട്ട് തന്നെയാ?
എങ്ങനെ ഹസ്ബറ്റിൻഡോ?
അല്ല ങ്ങളാഹ് ങ്ങള ഭർത്താവ് നാട്ടി തന്നെയാ?
ഭർത്താവ് ആ നാട്ടില്ള്ള ആളെന്നെ.
ആഹ് എന്താ ജോലി?
ചെങ്കല്ലിന്റെ കോറിയില. നിങ്ങളെ ഹസ്ബാൻഡിന് എന്താ?
വാട്ടർപ്രൂഫിൻ്റെ ആ അങ്ങനെ. അത് എങ്ങനെ ദിവസം ഉണ്ടാവുവോ പണി?
ആഹ് എന്നുണ്ടാഉം. മയക്കാലയാ പിന്നെ കൊറവായിരിക്കും.
അതെ വാട്ടർപൂഫും അങ്ങെൻ തന്നെയ മഴക്കാലായാല്
ണ്ടാവുലാ മഴ രാവിലെ മഴ പെയ്താ ന്നാന്നില്ല. പക്ഷെ അപ്പ വൈക്യലേ ണ്ടാവുള്ളൂ പിന്നെ മഴപെയ്യൊയ്ക്കാരോ
അതാണ് പന്നെ മഴ പെയ്താല് അന്നത്തെ ദിവസം പിന്നെ പണിയില്ല. ഇപ്പ കൊർച്ചോസായിട്ട് പ്പ പണിയില്ല. മഴ പ്പോ കൊർച്ചീസായിട്ട് ഇപ്പ മഴ തൊരാ മഴ പെയ്യും വെയിലർക്കും വയ മഴ പെയ്യ അങ്ങൻ തന്നെയാണല്ലോ ആ കൊർചേസായിട്ടെ ഒള്ളൂ
പണിക്ക് പോണ് ട്ട് എല്ലാരും പണിക്ക് പോണ നേര്ത് മഴ അത് കഴിഞാ ല്ല ആഹ് വെയിലറക്കും
അം അന്നത്തെ പണി ല്ലാഹ് അതന്നെ ഇവിടുത്തെ അവസ്ഥ ആഹ് ഇനിയിപ്പ മഴ കഴിയുന്ന വരെ അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. ആ കേക്കുന്നില്ലേ?
ആ കേക്കുന്നുണ്ട്. ഇഞ്ഞി എന്നാ മക് ആങ്ങനെ തന്നെയായിര്ക്കും. ഇനി രണ്ട് മൂന്ന് മാസം നോ ക്കണ്ട്യര്ലാ എന്നാലും നല്ല ഊക്ക് പെയ്തിട്ടൊന്നുംല്ലല്ലേ? ജൂൺ മാസത്തിലൊക്കെ നല്ലോണ്ണം പെയ്യാറുണ്ടല്ലോ?
ആ അങ്ങനെ വെ ആ ജൂൺ മാസ്ത്തിലൊക്കെ പകല് നല്ല വെയിലല്ലേ. ഇവിടെൊക്കെ പകല് നല്ല വെയിലും പിന്നെ വൈകുന്നേരം മഴയായിരിക്കും
ആഹ ഹിയ്യ് എന്താ മക്കള് വരുമ്പോ കൊടുക്കാ?
ചോറ്. ഞാന് പിന്നെ ഓൽക്ക് വേണ്ടത് ബേക്കറിയാണ്. പക്ഷെ ഞാനത് കാണിക്കാറില്ല ചോറ് കഴിച്ച് കഴിഞ്ഞതിനന് ശേഷം അങ്ങനെ കാണിക്കാറുള്ളൂ
ആഹ
കണ്ടാൽ അവർക്ക് അതാ വേണ്ടി വരാ
ആഹ ആഹ
ഇങ്ങള് മക്കള് വന്നാൽ എന്താ കൊടുക്ക
ഓർക്ക് ബേക്കറി തന്നെ വേണം
ആഹ പിന്നെ ഞാന അത് കാണിക്കാറ് ഇല്ല പറയൂ ഇല്ല ചോറ് കാഴ്ച്ചിട്ട ഉള്ളത് പറയും
ഹ
ആ പിന്നെ അത് കിട്ടാൻ വേണ്ടിട്ട് വേഗം ചോറ് കഴിക്കും
ആഹ
അങ്ങനെ പിന്നെ അല്ലെങ്കിൽ പിന്നെ രാവിലത്തെ എന്തെങ്കിലും ഉണ്ടെങ്കില് അങ്ങനെ കൊടുക്കും ബേക്കറി അങ്ങനെ കൊടുക്കാറില്ല ആഹ പിന്നെ വേറെന്തല്ലാ ആ വീട്ടില് പിന്നെ ഇപ്പം ഇപ്പ ഞങ്ങള് പോ ഒറ്റ പോര അതുകൊണ്ട്
ആഹ
രണ്ട് ഒരു ദിവസം രണ്ട് ദിവസം അങ്ങനെ ലീവ്ള്ള സമയത്ത് അങ്ങനെ കൂടുതല് നിൽക്കാനാവൂല
ആഹ ആഹ പിന്നെ മദ്രസ ഉണ്ടാവുമ്പോ
ഏ
മദ്രസന്നാവുമ്പ പോവാൻ കഴിയുലല്ലോ
ആഹ് മദ്രാസ ഉണ്ടാവും മദ്രാസ ഉള്ള ദിവസം സ്കൂൾ ഉണ്ടാവില്ല സ്കൂള ദിവസം മദ്രാസ ഉണ്ടാവില്ല അങ്ങനെയാണല്ലോ
പിന്നെ കൊറ പോകുന്ന സമയത്ത് ഞാൻ ചെല മദ്രാസ രണ്ട് ദിവസം ലീവ് ആകിട്ട് ആള് നിന്നിട്ട് പോരും
ഏ വീട്ടില് ആരൊക്കെയ ഇള്ള്
വീട്ടില് ഉമ്മ ഉപ്പ അനിയനും പിന്നെ ഞാന് ഞങ്ങള് മൂന്ന് മക്ക ക്കള മുത്തേ ഞാനും എന്റെ തയെ അനിയത്തിയും അതിന്റെ തായെ ഒരു അനിയനും
ആഹ
അതിനു ഞാൻ പോകുബോ ഓള് വരും ഓള് വരുന്ന സമയത്ത് ഞാനും പോവോ അങ്ങനെ
ആഹ
ഓക്കും ഒറ്റപ്പര ആയതുകൊണ്ട് അങ്ങനെ വന്ന് നിക്കക്കാനാവല്ലോ അപ്പൊ പിന്നെ ഞങ്ങള്ൾ പോകുമ്പോൾ ഒരുമിച്ച് അങ്ങനെ കൂടും
ആഹ
അങ്ങനെ നിങ്ങ എങ്ങനെ പൊക്കണ്ടോ
കുറവന്നെയാ മദ്രസ്ങ്ങൾ പറരണ മാതിരി തന്നെ പക്ഷെ മദ്രസ് ഇവിടെ ഉസ് ഇവൻമാര് ലീവക്കാൻ സമ്മക്കൂല അവർക്ക് കാരണം ബോധിപ്പി ും പിന്നെ വിരുന്ന് പോയി നിന്ന ഒരു എസ്ക്യൂസ അല്ല അവർക്ക്
ആഹ അതന്നെ
പെരുന്നാക്കാ രണ്ട മൂന്ന്ു ദിവസം ലീവ് ഇട്ടില്ലേ അന്ന് പോയി പോന്നതാ
ആ അത് ശരി ആഹ പെരുന്നാളിന്റെ സമയത്ത് തന്നെ ഞാനും
ആഹ ഇനി ഒന്ന് പോയി കൊരണം
ആഹ അ ലീവല് കൊറെ കൊറെ രണ്ട് ദിവസം രണ്ട ദിവസല്ലേ ലീ രേണ്ട് മൂന്ന് സല്ലേനോ ഉം. ആല്ല അന്നെന്നാ ഞാനും പോയി പോന്നെ
ആ
അങ്ങനെ നിക്കും പിന്നെ കൊറേ നിക്കുന്ന സമയത്ത് പിന്നെ നമുക്കൊന്ന് പോവാൻ കല്ലോ
അതല്ലേ
ചെലപ്പോ പിന്നെ പോയാ അല്ലെങ്കിൽ ഞാൻ ഇവിടെ ട്ത്തല്ല കൊറച്ച് ലോങ്ങില അപ്പൊ പോയി വരാനാവൂല്ല. അപ്പൊ പോയാ പിന്നെ രണ്ടു ദിസം മദ്രസ ലീവാക്കിറ്റ് അങ്ങനെ പോരും. അങ്ങനെ പിന്നെ വേറെന്തല്ലാം?
പിന്നെ എന്തൊക്കാ? അങ്ങനെ പോകുന്നു. എത്രവരേ പഠിച്ച്ണ്?
ഞാന് ഡിഗ്രി സെക്കൻഡിയറ് വരെ. സെക്കൻഡ് ഇയർ ഫുള്ളാ ആക്കിയില്ല പക്തി വരെ പോയി. ച്ച് ഓണപ്പൂട്ടിന്നേനു ന്റെ കല്യാണം ഓണപ്പൂട്ട് വരെ പോയി.
ആ
ഇങ്ങള് എത്ര വെരേ പടിച്ചേ?
പ്ലസ് ടുഴിഞ്ഞ്
ആ ഞാന് പ്ലസ് ടുന്നാല്ലാരോടും പറയാലേ സർട്ടിഫിക്കറ്റ് ല്ലാത്തോണ്ടേ.
അ ഹ് ഹ്
സെക്കന്റിയർ പകുതിയാവു പകുതിവരെ പോയ സർട്ടിഫിക്കറ്റ് ട്ടൂലാലൊ അതോണ്ട് പ്ലസ് ടു ന്നാ പറയാറ് ഉം.
ഉം
പിന്നെ പ്രസ്ടുനേതാട്ത്തെ?
ആ ഹുമാൻറ്റിസ്.
ആ ഞൻ ഉമാൻറ്റീസെന്നെട്ത്തെ. പിന്നെ ഡിഗ്രിക്ക് എക്കണോമിക് സാട്ത്തെ.
ഏ
ആ
ഞാന് പിന്നെ പ്ലസ് ടു കഴിഞ്ഞാരെ ആ ഉപ്പ ഗൾഫിലേനി അ ഇപ്പ വരുവോളൊന്ന് കല്യാണം ണ്ടാക്കാന് ആപ്പഅത് രെ ഈ കമ്പ്യൂട്ടർ ഇല്ലേ കമ്പ്യൂട്ടർ ടീച്ചറാവാൻ പോയി അതാണ് കഴി ഞ്ഞേ ട്രെയിനിങ് മൂന്ന് മാസം കഴിഞ്ഞ്. പിന്നെ പോണ്ടാർഞ്ഞ് ഹസ്ബൻ്റ്.
ഏ അത് ശരി.
ഇവിട്ന്ന് അഞ്ചൂസം പോയി അയില് മൂന്ന്സം വാണം ഞാനെപ്പഴും പറയും. എന്തെ പക്ഷെ ആ മൂപ്പർക്ക് ഇഷ്ടല്ല ഞാവ്ടെ പൊറത്ത് പോയി ജോലിട്ക്ക്ണതൊന്നും. അപ്പൊന്നോട് പറഞ്ഞ് ഈ ആ എന്നോടറിയിം ഞാൻ പറയ് എന്താ ഞാൻ പൊർ ത്തോയ് പോയാല് റിയുമ്പോ ആ വാണ്ട ഞാ ഇൻക്ക് ആരോഗ്യള്ളോട്ത്തോള കാലം ഞാൻ
അതെന്നെയാ പറയാ ഇൻക്കാരോഗ്യ ള്ളോ
കൊണ്ടരോ അത് കഴിഞ്ഞിട്ട്ള്ളത് ഞാനില്ലാത്തപ്പള്ളത് ഞാൻ പ്പ പറയില്ലാന്ന് അപ്പൊ ഞാൻ പറയാ എന്തേലും അപ്പൊ ന്നോടറിം ഈ വീട്ട കുത്തിര്ന്ന് റീൽസാണ് ണസുഖന്നും ഈ ജോലിക്കോയാ കിട്ടൂലട്ടോറിയിം അപ്പലോയ്ക്കുമ്പോ ശെരിയാണ്. ഹ് ഇവിടെ കുത്തിരിക്ക്ണ ആ സുഖം ഇപ്പ ജോലിക്കോയാ കിട്ടൂലല്ലോ.
അത് സത്യയാണ്. പക്ഷെ എന്തെങ്കിലൊരു ജോലി വേണല്ലേ നമക്ക്.
ട്ടിളാവുമ്പോ നമ്മ ജോലിയൊക്കെണ്ടായ മക്കളെ കാര്യം ശെരിക്കും നോക്കാൻ കഴിയൂല. അവരുടെ കൂടെന്നിരുന്ന് പഠിപ്പിക്കാൻ കഴിയൂല. ആ തെരക്കായി കാര്യങ്ങളായി അവരൊന്നു ശെരിക്ക് ശ്രദ്ധിക്കാൻ കഴിയ്യൂലല്ലോ.
ആ അത് ന്നെ. ഞാനുംങ്ങനെ മോണ്ടിസറിക്കെക്കെ ചേർന്ന് ഇങ്ങനെ നോക്കണോ ന്നൊക്കെണ്ട്.
ഏ
ഉം
അത് ടീച് ഓൺലൈൻ ടീ
അല്ല ഞാനും പിന്നെ ഇതിനെ പോയിനു മെഹന്ദീന്റെ മെഹന്ദീന്റെ കോസ് എട് ത്ത്ട്ട്പ്പോ ഒരു മാസംആയി മെഹന്തിന്റെ കോഴ്സ് കംപ്ലീറ്റ് ആയിട്ട്.
ആ എങ്ങനുണ്ട് എന്നിട്ട്?
അത് കൊഴപ്പില്ല ഞാന് പിന്നെ ഞാന് ഇന്റെ മുന്നേ ഞാൻ അത്യാവശ്യം മന്തി ഇടായിരുന്നു
ആ
ആ ഇപ്പം ഇപ്പ പിന്നെ പറനി ഇപ്പ വർക്ക് വന്നാ പോണന്ന് വിചാരിക്കുന്നു
അതല്ല ഏ ഓൺലൈൻ കോഴ്സ് അല്ലേ എടുത്തേ ആ അവര് ഗൂഗിൾ മീറ്റ് വഴിയ നമുക്ക് ഇടണത് ഇങ്ങനെ കാണിച്ചു തരിക
ആ ഗൂഗിൾ മീറ്റില് നമ്മക്ക് പിന്നെ നഞമ്മളെ ഓരോ വർക്കിലും ഞമ്മൾ കൂടെ തന്നെ വരക്കും പിന്നെ റെക്കോർഡ് ഉണ്ട്
ആ
ആ റെക്കോർഡും പിന്നെ ഞമ്മക്ക് പിന്നെ നമ്മള് പ്രാക്ടീസ് ചെയ്തി റ്റ് പിന്നെ ഇന്ന് ക്ലാസ് ഉണ്ടിൽ നാളെ ഇല്ലാ മറ്റന്നാള ഈ നാളെയ ഇന്ന് ഇന്ന് നാളെ മറ്റന്നാള രാവിലെയും നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള സമയം
ഈ പ്രാക്ടീസ് ആ എന്ന ഓക്കെ